ഓ
മക്കളില്ലേ
ഉം എന്ത പണി
ഒരു പണിയില്ല ഭക്ഷണം കഴിച്ച ഇവിടെ ഇങ്ങനെ കിടക്ക
എന്താ സൗണ്ട് ഇല്ലാത്തെ
അത് കോള് എടുക്കുമ്പോ അങ്ങനെ ഉണ്ടാവലുണ്ട്
ഉം ഉം
പിന്നെ അങ്ങനെ ശെരിയാവും
ആഹ്
എന്താ അനക്ക് എന്താ പണി
ഞാനിതപ്പ കുട്ടീന ഉറക്ക ചെറിയ മോളാണ് ഉം മൂന്ന് മാസ ആകുന്നു
ആഹ് അയ് ശെരി
ഉം വേറെ എന്തൊക്കെയാ വിശേഷം
ഭഷ്ണം കയ്ച്ചിലെ
ഉം ഭക്ഷണൊക്കെ കഴിച്ചു.
നേരത്തെ കഴിച്ചോ ഉം കഴിച്ചേ
ഉം മക്കളൊക്കെ ഒർങ്ങീക്ക മക്കൾ ഒർങ്ങീക്കാ
ആഹ് ഒരാൾ ഒർങ്ങിക്ക്ണ് ഒരാൾ അതിലെ എന്ത അതിലെ നടക്ക്ണ്ട്
ആഹ്
എന്താ സ്പെഷ്യലായിട്ട്
പെഷ്യൽ ഇന്ന് മന്തിണ്ട്
ആഹ് ഞങ്ങക്ക് ചിക്കന്ണ്ട് പിന്നെ സാധാരണ ചോറ്
ആഹ്
സാമ്പാർക്കെ
ചെലോര്ക്ക് നാടൻ ഭക്ഷണായിരിക്കും ഇഷ്ട്ടം
ആഹ്
ഉം
അത് തിന്നാലൊരു സുഖാണല്ലോ മറ്റീലേറെ
ഇൻക്കു ഈ മന്തിയൊക്കെ കയ്ച്ചാ പിന്നെ വയറിനൊര് അസ്വസ്ഥതയായിരിക്കും ആഹ് ബിരിയാണിനേക്കായി മന്തി കഴിച്ച ലാണ് ഒരു എന്തൊക്ക്യോ ഒരു പൊർത്യേട്
ചെലോര് പ്ലാസ്റ്റിക്കിന്റെ അരിയാണ് പറിയ്ണേക്കാലോ
മന്തി റൈസോ
മന്തിന്റെയും ഫ്രൈഡ് റൈസിന്റൊക്കെയ്
എന്താറീല ഇന്റെ മോൾക്കും തന്നെ അത് കഴിച്ചാൽ പിന്നെ വയർ വേദനയാണെന്ന് പറയും ചെല ദിവസം വ ആഹ് ലൂസ് മോഷനാണ് പറയണേക്കാ
ആഹ് ആഹ് എനിക്ക് ആദ്യം അങ്ങനെ ഇണ്ടാവലണ്ടേനി ഇപ്പൊ പിന്നെ തിന്ന് തിന്ന് അങ്ങനെ കൊറേക്കെ ശെരിയായി വല്യ കൊയ്പ്പൊന്നുല്ല
മ്മ് പറയാൻ പറ്റൂല എന്താ വരാണ്ന്നൊന്നും നമ്മളങ്ങനെ കൈക്ക്ണ്ട്
അയിന് പറയണേക്കെട്ടോ കറക്റ്റ് ഇൻക്കും അറിയൂല അയ്നെപ്പറ്റി
മ്മ് അയ്ന്പ്പോ എന്താപിന്നെ ശെരിക്ക് വിശേഷിച്ച് കയ്ക്കാൻ പറ്റ്ണതൊന്നുല്ല
വെക്കാൻ പറ്റില്ല
മ്മ്
വേറെപ്പന്തൊക്കെയാ
വേറെ എന്താ നല്ല വിശേഷങ്ങള്
ആഹ്
കുട്ടിയോളൊക്കെ സ്കൂള്ക്ക് പോണതാ
ഇപ്പൊരാള്
മ്മ്
മഴണ്ടോ ഇന്ന്
മയ ഇന്നില്ല ഇന്ന് വെയിലാണ് രാവിലെ ഇങ്ങനെ മയ ചെർതായ്ട്ടൊന്ന് ഇങ്ങനെ പെയ്തീനി പാറ്റീനി
ഇപ്പൊ പിന്നെ ഇപ്പോ അങ്ങനെ മൂട്ണ്ട് അയ്ച്ച്ങ്ങന്ന്
ആഹ് ഇവ്ടിം നല്ല മൂടിട്ട്ണ്ട്
ആഹ് കൃഷിക്കെ ഉണ്ടോ
ഏഹ്
കൃഷിയൊക്കെ ഉണ്ടോ
മ്മ് ൻ്റെ വീട്ടിലുണ്ട് ഞാൻ ഇപ്പന്റെ വീട്ടിലാണ് ഡെലിവറി ആയിറ്റ് അങ്ങനെ എന്റെ വീട്ടിലാ കഴിയണെ നിക്കണെ
ആഹ് തൊണ്ണൂറ് ആയിട്ടുണ്ടാവില്ല അല്ലേ
തൊണ്ണൂറ് ആഹ് ആകാനായി എൺമ്പത്തിരണ്ട് ദിവസായി
മ്മ്
ഓപ്പറേഷന് ആയിരുന്നു അപ്പൊ ഇനി കൊറച്ചുകൂടി റെസ്റ്റ് വേണ്ടേ
ആഹ് അതെല്ലേ
ഏഹ്
എന്തൊക്കെ കൃഷിയാ ഉള്ളേ
ഇപ്പൊ കപ്പയാണ് ഇതുവരെ നെല്ല്ണ്ടായിരുന്നു പിന്നെ വാഴ ആഹ് അങ്ങനെയൊക്കെ ഓരോന്ന് ഇപ്പോ കപ്പയാണ് അതിപ്പോ കൊറച്ചു
ആഹ്
അതീ വള്ള തോടിന്റെ സൈഡിലാണ് അപ്പൊ ഈ ഏഹ് ചാലിക്കുടി വെള്ളം കയറിയാല് ചീഞ്ഞിട്ട് മഴ പെയ്താ പിന്നെ പേടിയാണ് ചെയീ്യോന്നുള്ളത്
ആഹ് ആഹ്
പിന്നെ പന്നിയുടെ ശല്യവും അല്ലണം ഉണ്ട്
ആഹ് അത് ഞാൻ ചോദിച്ചിത് ഇപ്പ എല്ലോട്ടും പന്നികളാണല്ലോ എന്ത് കുഴിച്ചിട്ടാലും പന്നികള് നിൽക്കാനേക്കാലും നശിപ്പിക്ക
വീടിന്റെ മുറ്റത്ത കൂടി വന്നു പോകവും
ഉം ആഹ് എല്ലോടത്തും ഉണ്ട് ഇവിടെക്കെ ഉണ്ട് ഇവിടെപ്പ വന്നാ കൊറച്ച കുറവ്ണണ്ട് ഏയ് എന്നും യാത്രയ ഈ ചമ്മൽ കൂടെ അങ്ങന നടക്കുന്ന ചോണ്ടങ്ങനെ കേൾക്കട്ടെറച്ചക്കെ അടച്ച്നക്കുന്ന പറഞ്ഞേക്ക
ആഹ് എന്റെ ഹസ്ബൻഡന്റെ വീട്ടിൽന്ന് തന്നെ ഒൻമ്പത് മണിക്ക ആവുമ്പോ കുട്ടികളും മക്കളും ആയിട്ട് അങ്ങനെ പോകും
ആഹ് എന്റെ വീട്ടിലന്റെ അവിടെൊക്കെ ഉണ്ടായിണ്ട് മൂന്നാമല് കുട്ടികളും ഒണ്ടാവും
ടോർച്ച് അടിച്ച്ു നോക്കിയതാണോ അതില് ഓടിയാണ് വന്ന പിന്നാലെ
ഉം
വേഗം ബാത്റൂമിൽ കയറി നിന്നു
ഉം ചലത് കാട്ട എന്തൊക്കെ കുത്തൊക്കെ ചെയ്യോ
ഉം കുത്തു എന്റെ ഫ്രണ്ടിന്റെ അനിയത്തി സിറ്റ ഔട്ടിൽിരിക്ക തര ഓടി വന്ന് കുത്തിങ്ങോടൻ പോയി
ഏയ് എന്നിട്ട് എന്താ പറ്റിയെ
അങ്ങട്ട് പിന്നെ സൂചിയൊക്കെ വെച്ചച്ച് ഒരു പാലക്കാട് എവിടെയ കൊണ്ടപോയിട്ടൊക്കെ ഒന്നും ചെയ്തിട്ടില്ല ഒരുര് സി ആഹ് ഒന്ന് കുത്തിയിട്ട് ആണ് ഓടുന്നത് ഓളാ സീറ്റ് ഔട്ടിന്റെ ഫ്രണ്ടിലെ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു
ആഹ് എവിടെയാ കുത്ത് കിട്ടിയേ
കയ്യില് അവിടെ എവിടെയ തോനാണ്
ഉം
ഇത്ുകൊണ്ട് സൂചയൊക്കെ വെച്ചു പറഞ്ഞിരുന്നു ഉ
ഈ വണ്ടിമ്മ പോണ പോലൊക്കെ അതേമാതിരി കുറെേ ആൾക്കാർ വന്നി കുറുകെ ചാടി വീണു എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ്
ഉം
ഇപ്പതാ നിന്നന്ന് ഞങ്ങളവിടെ പത്താളായിട്ട് നായ കടിച്ച്ക്ക്ൺ
ആഹ് വീണ്ടും തൊടങ്ങീണ് തെരുവ് നായ്ക്കൾ.
ഉം. പത്തെ എന്റെ അമ്മായി അടൊര് വീട്ടില് ജോലിക്ക് പോയിണ്ട് അവിടെ പ ടാപ്പ് ഇങ്ങനെ തുറന്നിട്ട് എന്തോ കഴുകയിരുന്നു റഞ്ഞു മ ക അങ്ങനെ കടിച്ചിട്ട്-
ഉം.
ഏയ് മാക്സിന്റെ എന്തോ തൂങ്ങിട്ട് ക കേടത്തീന്ന്. ങ്ങട് മാറത്ത്കുമുറി ക തൊടന്ന് കട്ച്ചി പപൊളിച്ചിക്ക്ണൂന്ന്.
മ്.
വേഹ് മുറിയത്രേ.
ആഹ് ഭക്ഷണന്നും കിട്ടാതെക്കേക്കരേ.
ഞാ
ഭക്ഷണന്നും തിന്നാൻ കിട്ടാതെ നിക്കെക്കാരം
എന്തക്യോ അങ്ങനെ പോവുണ്ട് ങ്ങളവ്ടെ പനിയൊക്കണ്ടോ
പനി ഇപ്പല്ലാ കുട്ടിയക്കെക്കണ്ടേനി ഇപ്പ മാറി
ഉം പെ പ്പെ ഡെങ്കിപനിണ്ടത്ര
ആഹ് ഡെങ്കി പൂ ഹ ഹ ഹേ.
ന്റെ അവടൊരു സ്ത്രീ മരിച്ചിട്ട്ണ്ട് പനി ഡെങ്കിപ്പനിയാത്ര നല്ല പനിയിരുന്നുന്ന് ത്ര വയസൊന്നും ആയിട്ടില്ല ആഹ്
ഇൻക്ക് ണ്ടയ്നി കൊറെ വർഷങ്ങൾക്ക്മുമ്പ് ടങ്കിപനിണ്ടയിനി കല്യാത്തിന്റെക്കെ മു
ഡെങ്കിപനിട്ഷാ മര് മരണോന്നും കേട്ട്ട്ട്ല്ലല്ലോ
ഉം അത് വേറെ എന്തേലുക്കെ ണ്ടാവുയിന്റെപ്പേ കാര്യയ്ട്ട് എന്തേലുക്കെ പ്രശ്നങ്ങളുണ്ടാവും
ഒരു വിധതൊന്നും മരിച്ചലില്ല പിന്നെ അബൂർവൊക്കെ ന്നൊ ക്കെ അന്ന അന്ന് ഞങ്ങളെ വീട്ടിലെ എല്ലാർക്കു ണ്ടയിനി അവ്ട്ത്തെ ഏട്ടൻണ്ടയ്നി ഏട്ടന് ഹോ റ്റൽന്ന് പോന്നപ്പോ ഇൻക്ക് ഞാൻ പോന്നപ്പോ എന്റെപ്പ ഒരു മാസ് ന്ന് പ്പം നോമ്പ് അങ്ങനണ്ട് പൊയി ഫസ്റ്റ് തെട്ട് ഓൻ മ്പോയി പിന്നെ ഞാൻ പിന്നെ ഇപ്പ
അതിനന്താ മേല് വേദഒന്ന്ലെ മെന്
ഹേ ഹേ മേൽ വേദനണ്ട് പനിണ്ട് പലതുംണ്ട് സൗ കാണ് ഫോൺ ലേറ്റത്ത് കോക്കാൻ ബുദ്ധിമുട്ടാണ് തലവേദന അയിന് ഇല്ലാത്ത അസുഖന്നുല്ല
ഹേ
ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ
അല്ല ഡെങ്കിപ്പനി ചിക്കൻ കുനിയാക്കൊക്കെ മേല് വേദനെണ് അറിണേക്കാ
ഉം മേൽവേദനണ്ട് അതുണ്ട് പനിണ്ട് ഒ ക്കണ്ട് ഒ ഈ കൊറവ്ർയാൻ ഏതുല്ലല്ലോ
സാദാ പനിനന്നെ സഹിച്ചൂല
ആഹ് സാദാ പനിനന്നെ സഹിക്കൂല ന്റെ ഷീണക്കപ്പോ ഇതായി- ഏഹ് ത്തിയാണ് ന്നെ ഇവടിണ്ട് പച്ചക്കറി ഒക്കെ ഞങ്ങളെ വീട് പാടത്താണ് ഹ് കാവ്ങ്ങൊക്ക്ഉണ്ടായ് കാണ്ട് ഉം ഇപ്പത്തെ കാത്രന്നെ ആഹ് ണ്ട് മഴ പെയ് തന്നെള്ളു കൊത്ക്ണ്ട് ഈച്ചൻണ്ട് ഒക്കണ്ട്
ഈച്ചനെ കൊല്ല്ണരു പേപ്പറില്ലേ പഷക്കായിട്ട് എത് എത്ര നൂറ് നൂറ്റമ്പണ്ണം ണ്ടാവും ഒന്ന്മ്മേ
ആഹ് ഉം അങ്ങൻ തന്നെ
ഉം ഇഞ്ഞങ്ങനെ സൂക്കടുകൾ ഓരോന്ന് വരും
ആഹ് പിന്നെ ഈ മഴ പെയ്തിട്ട് കോർച്ചൊക്കെ ഈ കോവൊക്കെന്റെ മത്തത്തെന്റെ കുരു അങ്ങനത്തെ കുറച്ചൊക്കെ മഞ്ഞള്
പയറ് അങ്ങനത്തെ കുറച്ച് പച്ചക്കറികളൊക്കെ ണ്ടാകീൻ മാഗഞ്ചി അങ്ങനത്തെ അവിടെ അങ്ങനത്തെൊന്നും ഉണ്ടാക്കൂല
ആഹ് ഇന്റെ വീട്ടില് പച്ചക്കറിണ്ട് പച്ചക്കറിയല്ലേ ഇപ്പൊ കപ്പ് ആഹ് വാഴ അങ്ങനെയൊക്കെ ഇവിടെ വീട്ടില് സ്ഥലം കുറവാാണ് കുറച്ചോള്ളു പ്പ അവിടെ പാടത്തം കുയ്ച്ചിടൂ ചെയ്യും പയറും
ഉം
വാഴയുംമൊക്കെ
ഉം
വാഴയും മെയിനായിറ്റ്
ഉം
പ്രാവശ്യം പപ്പ കൂയിച്ചിട്
എങ്ങനെ നിങ്ങളാ ആവശ്യത്തിന് എടുക്കോ അതോ വിക്കോ
ഏയ് അല്ല അല്ല വിൽക്കാനുള്ളത്
ആഹ്
അങ്ങനെ ഇപ്പ അങ്ങനെ ഹോൾസെൽ ആയിട്ട് ആൾക്കാാര് വന്നിട്ട് കൊണ്ടോഊലെ ലോറിയിലോ അങ്ങനെയൊക്കെ ആഹ് അങ്ങനെ കൊണ്ടോകും ആഹ് ഈ ചില്ലറ വിൽക്കലന്നു നടക്കൂലേ നമ്മള എന്നെ ഇങ്ങനെ കൊണ്ടോയിട്ട്
ആഹ് ആഹ് വാണോ വാണ്ടേച്ങ്ങണ്ട് നടക്കണത
ആഹ് വേണോ വേണോയ്ച് വന്ന് അപ്പൊ ഇപ്പൊ ഒന്നായിട്ട് കൊടുത്തയക്കും
ഉം
പിന്നെ നമ്മളെ ആശ്യത്തിനുള്ളതും പോയിക്കൊണ്ട്രും എല്ലാ പ്രാവശ്യം വാഴായിരിക്കും കുറെ മാറ്റി പിടിച്ചതൊക്കെ അപ്ഡറ്റ്
ആഹ്
അതും നല്ല നല്ല കപ്പയാണ് പക്ഷേ മഴ കൊറച്ചീസം മഴ പെയ്തപ്പോ വെള്ളം കേറി അങ്ങനെ തോടിന്റെ തോടല്ല ചാല് ചാലിന്റെ അടു താണ് അപ്പൊ ആ ചാൽത്തെ വെള്ളം ചാടിയാലൊക്കെ കപ്പക്കെ വേഗം ചീയൊല്ലോ അങ്ങനെപ്പൊ വേഗം പറച്ചു ഉം പറിച്ചു
ചെടിയേളൊക്കെണ്ടോ
ചെടിയാള് ഉം ചെടിയാള് കുഴിചിടും കൊറച്ചൊക്കെ ഉണ്ട്
ഉം
അയ്ന് മുറ്റൊക്കെ കുറവാണ് മുറ്റം ഉള്ളത് പിന്നെ എന്താ കോൺഗ്രീറ്റയ്തതാണ് ചെടിൽ ചട്ടിയിലൊക്കെ ആയിട്ട് അങ്ങനെ കൊറച്ചീച്ച കൊറചീച്ച അങ്ങനെ വെക്കണണ്ട്
ഉം ഇന്നതിനൊക്കെ അനുസരിച്ച് ഇന്ന സ്ഥലത്തിനൊക്കെ അനുസരിച്ചില്ലേ
ഉം ഇള്ള സ്ഥലത്തിനനുസരിച്ചിട്ട് പിന്നെ വീടിന്റെ ബോക്കിലാണ് അവിടെ നല്ല തണലാണ് അവിടെപ്പോന്നും ഉണ്ടാവൂലല്ലോ
ആഹ് ശരിയാ കാനലുള്ള സ്ഥലം വാണം അപ്പൊള്ളൂ ഉണ്ടാവുള്ളു
ഇപ്പൊ അങ്ങനെ ഓരോന്ന് വെക്കണണ്ട് എവിട്ന്നേലും കിട്ടണതൊക്കെ
ഉം
പിന്നെ എന്തൊക്കെയാണ്
പിന്നെ എന്തൊക്കെയാ അങ്ങനെ പോണ് കുഴപൊന്നുല്ല
ഭക്ഷണക്കെ കഴിച് കടന്നുറങ്ങാായിരിക്കൂല്ലേ
ഉം കെട ഉറങ്ങലും കുറവാണ് ഇന്നെ ഭക്ഷണം കഴച്ച് കിടക്കും കുറച്ചേരം
വേറെ ഇതൊന്നുമില്ല ഹോബീസ് ഒന്നുമില്ല ഒഴിവ് കിട്ടുമ്പോ
കാര്യായിട്ട് ഫോൺ തന്നെ ഹോബി ഫോണില് അങ്ങനെ എന്തെലും അല്ലെങ്കിൽ ഗെയിം കളിച്ച് ഇരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഫോണില് ഓരോന്ന് വീഡിയോസ് കണ്ട്ടിരിക്കും
ആഹ് ഞാന് കഴിച്ചു ഒഴിവുണ്ടാകുമ്പോൾ ഓരോന്ന് ചെയ്യണം എനിക്ക് ഈ പെയിന്റിങ് ഒക്കെ ഇഷ്ടമാണ് കാണുന്നത് പക്ഷെ അയ്മേക്ക് നോക്കാൻ താല്പര്യം ഇല്ല ഇഷ്ടമാണ് അപ്പൊ അങ്ങനത്തെ ഓരോ വീഡിയോസ് ഒക്കെ അങ്ങനെ കണ്ടിട്ട് അങ്ങത് ചെയ്യണം അത് ചെയ്യണംന്ന് ആയിരുന്നു എവിടെമ്മ അയ്മുക്ക് നിന്ന
എനിക്ക് കുക്കിങ്ങിനോടാണ് ഇഷ്ടം ഞാൻ കൊറെ എനിക്കിഷ്ടപ്പെട്ട വീഡിയോസ് സേവ് ചെയ്തു വെയ്ക്കും ചിലതൊക്കെ കുക്ക് ചെയ്യും ചിലതൊക്കെ പരീക്ഷിച്ച് നോക്കും ആണോ എനിക്ക് ആദ്യമൊന്നും അത്ര ഇഷ്ടമല്ല പക്ഷെ ഇപ്പ എന്താന്നറീല്ല എനിക്ക്ന്റെട് ഭയങ്കര
കുക്കിംങ് ഇഷ്ടമാണ് പക്ഷെ അതൊരു കടമ ആകുമ്പോൾ ഇഷ്ടമല്ല
ആഹ് എനിക്ക് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കി നോക്കണം അതാണിഷ്ടം റിസ്ക് എടുത്താലും വേണ്ടില്ല എന്താണ് ഇങ്ങനെ കുക്ക് ചെയ്യാൻ ഭയങ്കര താത്പര്യമാണ്
കുക്കിംഗ് ഇഷ്ടൊക്കെ തന്നെയാണ് പക്ഷെ ക്ലീ അത് കഴിഞ്ഞ്
ചോറ് കൂട്ടാന് അങ്ങനത്തെതല്ലട്ടോ ഈ യൂട്യൂബില് ഓരോ ഐറ്റംസ് ആണോ അതെ ഈ പൊരിയയാണെങ്കിലും സ്നാക്സ് ആണെങ്കിലും അല്ലാത്തത് നമ്മള് സാധാരണ ഉപ്പേരികളാണെങ്കിലും അങ്ങനെ
എനിക്ക് എന്ത് പണിയും വേഗം വേഗം കഴിയണം അപ്പൊ പിന്നെ ഞാൻ അതിന് നിക്കൂല ബിരിയാണി അങ്ങനത്തെ യെക്കെ ഉണ്ടാക്കുവോ ഉണ്ടാക്കാന് അറിയോ
ഇല്ല അറിയാ വെച്ച അറിയും പക്ഷെ ഹെൽപ്പറായിട്ട് ഇതുവരെ നിന്നിട്ടുള്ളൂ എങ്ങനെയാാണ് എന്നൊക്കെ അറിയാം ഒറ്റക്ക് അങ്ങനെ നോക്ക
എനിക്ക് കുക്കിംഗ് ഒക്കെ ഇഷ് ഇഷ്ടക്കെ തന്നെ പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിംങ് ഇല്ലേ അത് എനിക്ക് എന്തോ ഇഷ്ടല്ലാത്തൊരു സംഭവാണ് അപ്പൊ ഞാന് ഇങ്ങനെ വല്ലാതെ നിക്കൂല
ആഹ്
വെറൈറ്റി സാധനങ്ങളൊക്കെ ഇഷ്ടം തന്നെയാണ്
മ്മ് എന്നാ ഓക്കെന്നാ
ആഹ് ആഹ് ശരി